ഹലോ ഹലോ ആഹ് കേക്കാടാ പറഞ്ഞോ എന്താണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ജോലിയൊക്കെ കഴിഞ്ഞോ
കെ അന
ഓ ഒന്നുമല്ല ജോലിയൊക്കെ കഴിഞ്ഞോ കേൾക്കാൻ പറ്റുന്നില്ലേ ഹലോ കേക്കാൻ പറ്റുന്നില്ലേടാ കേക്കാൻ പറ്റുന്നില്ലേ നിനക്കേ
ആഹ്‌ ആഹ് റേഞ്ച് യിഷുതോന്ന ഏ തുണി ചൊണ്ടിക്കാരല് ആഹ അല്ല ഇപ്പൊ കേൾക്കാവോ
ആഹ ഇപ്പൊ കേക്കാം
ആഹ് ആ എന്നാ ഉണ്ടു പിന്നെ വിശേഷമൊക്കെ
ഓ വിശേഷം എന്തോവാ മഴയൊക്കെയ ആയിട്ട് ഇങ്ങനെ പോകുന്ന
ആണോ ആഹ ഒരു ആണോ ആഹാ ആ എനിക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു എനിക്ക് പി ജി സബ്ജക്ട് എല്ലാം കിട്ടി ഇനി സർട്ടിഫിക്കറ്റിന് കൊടുക്കണം
കൺഗ്രാജുലേഷൻസ് കൊറ ആയിട്ടുള്ള അതിന്റെ ഡ്രീം അല്ലാരുന്നോ അത്
അയ്യോ അതെ അതെ ഡ്രീമ എന്റെ മാത്രല്ല ഹസ്ബൻന്റെ ഡ്രീം കൂടി പുള്ളിക്കായിരുന്നു കൂടുലും നിർബന്ധം ആ പാനിപ്പ എന്തെലും നെറ്റ റ്റോ ഉം നെറ്റ് വല്ലോം എഴുതിയ എടുത്താൽ കൊള്ളന്നണ്ട് തീരുമാനിച്ചില്ല എല്ലാം കൂടെ ആയിട്ട് ഉം പിന്നെ പിള്ളോരൊക്കെ എന്നാ പറയുന്നു
ചെലവുണ്ട് കേട്ടോ
ഓ ചെലവ് നമ്മള് എപ്പൊ കാണന്ന ചെിലവീ്യണല്ലേ നമ്മള് കണ്ട
ഗൂഗിൾ പേ ചെയ്തു തന്നാൽ മതി ഗൂഗിൾ പേ ചെയ്തന്നാ മതി ഞാൻ ഇവിടെ വാങ്ങിച് ത്ച്‌ നിന്റെ വക ചെലവാന്നും പറഞ്ഞോ ണ്ട് ഞാന് മനുമായി കഴിച്ചോള്ളാം
ആഹ് ഒറപ്പായിട്ടു ഒറപ്പായിട്ടു ചെലവൂ യ്യുന്നെ ആയിരിക്കും ആഹ്‌ ആഹ്‌ പിന്നെ?
അത് അ അത് അത് കിട്ടിയേന്റെ ആ ഒരു സന്തോഷം നിന്റെ ആ സംസാരത്തീന്ന് തന്നെ അറിയാനുണ്ട് നല്ല അടിപൊളിയായിട്ട്
താങ്ക് യു താങ്ക് യു.
ആഹ കാര്ണം നിനക്ക് കെ എപ്പ വിളിച്ചാലും നിനക്ക് പറയണ്ടായ്ര്ന്ന ഒരേ ഒരു വെഷമം അതായിരുന്നു. യ്യോ എടി എനിക്ക് കിട്ടോ കിട്ടോ എക്സാം ആയ സമയത്ത് എന്തോ പെപ്പ്രള വായിര്ന്ന്.
അയ്യോ അതെ അതെ അതെ. യ്യോ അതല്ല അത് തന്നെല്ലെ ഈ റിവാലേഷൻ കൂടു അത് നേരത്തെ വന്നതാന്നെ ഏപ്രില് റിസൾട്ട് വന്നാ റിവാലയൂേഷൻ. അ ഞങ്ങൾ അറിഞ്ഞില്ല. ഓ ഇനി മനസ് മടുത്തിട്ട് രണ്ടാമത് പിന്നേം കൊണ്ടോയി ഏഹ് കൊടുത്താ എഴുതാ വേണ്ടി കൊണ്ട കൊടുത്തതാ അത് കഴിഞ് ഏടെ ചുമ്മാ നോക്കിയ ഇപ്പഴാണ് പാസ് ആായെന്നുള്ള വെര്ന്നെ മെസ്സേജ്. ഇന്നത്തെ മെയ്ൽ മെയില് നമുക്ക് നോക്കാ പറ്റുള്ളൂ വര്ടെ സൈറ്റി കേറി.
ആഹ്.
അപ്പ അങ്ങനെ പോകുന്നു. പറയേണ്ട ഓ ഇനി അടുത്ത ഏറ്റവും വലിയ കടമ്പ കടക്ന്ന ഡ്രൈവിംഗ് ടെസ്റ്റാ എന്റെ പൊന്നോ എനി
അത് കഴിയാത്തെ എന്താ നിനക്ക് ഇത്രേ ആയില്ലേ?
ആഹ് ഒത്തിരി ആയി പാസ്സായില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മെസ്സേജ് ട്ട്ല്ലായ്ര്ന്ന് പാസായില്ല രണ്ടും പോയി രണ്ടും പോയി ടു വീലറും കിട്ടയില്ല ഏ കാറും കിട്ടിയില്ല ടു വീലർ ഇതിരിങ്കിലും എനിക്കറിയാവുന്നെ ആയിരുന്നു. അത് അത് ഈ കാറ് കൊണ്ടാണ് കിട്ടഞ്ഞെ ന്ന്ചാ രണ്ടിൻേയും കൂടെ ടെൻഷൻ കേറിയ കാര്ണെ
നിനയ്ക്ക് ആ നിനയ്ക്കീ ടെൻഷൻ കാരണം നിനക്ക് കി ട്ടാത്തത് കാര്ണം നീ ആദ്യത്തെ ദിവസം നീ ഇതേപോലെ തന്നെ മറ്റേ ടെസ്റ്റിന് പോയി ടെസ്റ്റിന് പോയിട്ട് ഇതേപോലെ ടെൻഷൻ ആയിരുന്നു പക്ഷെ പിറ്റേന്ന് പോയ പിറ്റേ രണ്ടാമത്തെ സെക്കൻടൈം നീ പോയ പ്പൊ നിനക്ക് കൂളായിട്ട് ങ്ങനെ കിട്ടിയില്ല്യോ ബുദ്ധിമുട്ടൊന്നും ഇല്ലായ്ര്ന്നല്ലോ?
എനിക്ക് മെയിൻ ഇഷ്യു എനിക്ക് ഭയങ്കര പേടിയാ കിട്ടോ കിട്ടോ ന്നുള്ളരു- ഇതാണ് രണ്ടാമത്തെ പ്രാവശ്യം പോമ്പോ എങ്ങനെലും കിട്ട എടുക്കണംന്ന എനിക്ക് റിവേഴ്സ് എടുക്കുമ്പോ പ്രശ്ന ആളാ മറ്റെ നമ്മളീ
ഹലോ? ഹലോ? എടാ കേക്കുന്നില്ല റേഞ്ച് ഉള്ളോത്തോട്ട് നീങ്ങിയ്ക്ക്. എട നീ റേഞ്ച് ഉള്ള ഒരി ഇടത്തോട്ട് നിക്കടാ. അപ്പൊ ഈ ആഹ കേക്കാം നീ റേഞ്ച് ഒള്ള എവിടെലും. ഇരിക്.
ഇപ്പൊ കേക്കാവോ? ഇപ്പ ഹലോ? ഇപ്പൊ കേകാവോ? ഹലോ ആ ആ അല്ല അന്നാ വെച്ചാല്? ആഹ് എന്നള്ളത്? ആണോ കേക്കാം ആ അല്ല ഞാൻ പറയാ വന്നെന്ന് വെച്ചാ ഞാൻ ഈ നമ്മള് തിരിച്ച് റിവേഴ്സ് ഗിയർ ട്ട് തിരിക്കത്തില്ലെ അപ്പൊ തിരിക്കുമ്പോ തന്നെ ഞാനെ നോ ക്ക്ന്ന മൊത്തം എടത്തെ വശത്തോട് നോക്കണ്ടിടത്ത് മൊത്തം വലത്തെ വശത്തോട്ടാ നോക്ക്ന്നെ. എനിക്ക് അതൊരു വെല്ല്യ മെസ്സേജ ന്നവെച്ച് അതാ കൺഫ്യൂഷൻ വരുന്നെ കാരണമാ. അതാണ് കൊഴപ്പഇില്ല ഓടിക്കുന്നുണ്ട്. പക്ഷെ റിവേഴ്സ് ഒക്കെ ടാൻ പർഞ്ഞ റ്റ് ചടങ്ങായിരിക്കും. ഇല്ലെ വിഷയമില്ല തട്ടി മുട്ടിക്കെ രണ്ടാമത് കിട്ടുന്നാണ് തോന്നുന്നെ നി അറിയത്തില്ല. ഡേറ്റ് എടുക്കണം ഈ മാസം ലാസ്റ്റ് എടുക്കണംന്ന് വെച്ചോണ്ടിരിക്കുവാണ്.
ആഹ്
വച്ചൊണ്ടിരിക്കുന്നു പിന്നെ ഹസ്ബൻഡറ് ഒക്കെ പോയ അവർക്കിന്.
ഇല്ല ഇന്ന് നൈറ്റ് ആണ്ട് ആൾ ഉറങ്ങുന്നു.
ആഹാ ആണോ ആ ഹാ ഹാ ഹാ പിന്നെ കഴുപ്പൊക്കെ കഴിഞ്ഞോ?
ആഹ ഞാനിപ്പോ ഫുഡ് കഴിച്ച് ഇങ്ങോട്ട് എണീറ്റെ ഉള്ളൂ മോനും ഫുഡ് കൊടുത്തേച്ച് അവനെ കൊണ്ട് വന്നു ഉറക്കിടൈമേ ആയുള്ളൂ.
ആണോ എനെ സ്പെഷ്യൽ വല്ലതും ഉണ്ടായിരുന്നോ?
സ്പെഷ്യൽ ഒന്നും ഇല്ല ചമ്മന്തിയും ചമ്മന്തിയും മെഴുക്കു ട്ടിം അല്ലാണ്ട് സ്പെഷ്യലായിട്ട് വലിയതായിട്ടൊന്നും ഇല്ല സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു മ്മ് കേറിയതെ അപ്പൊ അത് പതിനൊന്ന് മണി തൊട്ട് ട്രെയിനിങ്ങ് തുടങ്ങും ആഹ് പിന്നെ ഒരു ഏഴ് മണി വരെക്കെ ഉണ്ടാവും ഇപ്പം ലഞ്ച് ബ്രേക്ക് ടൈമാ
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ അതിന് മുന്നേ തീർക്കണം പക്ഷേ ഞാന് അയി ന്റെ ഇടക്കിരുന്ന് ചെയ്ത് ഇത് ഓഹ് ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി എഴുന്നേറ്റതും ഇച്ചിരി താമസിച്ച് അതാ പറ്റുന്നെ
ആണോ ആഹ് ഏതായാലും കൺഗ്രാജുലേഷൻ എങ്ങനെയാലും നിന്നെക്കൊണ്ട് പറ്റും നിനക്ക് ഇങ്ങനെ ആൾക്കാരെക്കെ കയ്യിലെടുക്കാൻ അറിയാന്നണത് ഇങ്ങന ഇന്നാള് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ആണ് തോന്നും ഞാൻ ചെയ്തന്ന് പക്ഷെ എനക്ക് അത്രയും പക്ഷെ പേയ്മെ ന്റ് കിട്ടിയായിരുന്നു എന്നാലും വലിയ സുഖം തോന്നിയില്ല എനിക്ക് ഓ ഒരു തരത്തി പോയി എന്നുള്ളതല്ലാതെ വല്ല്യ സുഖം തോന്നിയില്ല ഉം ഇത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ടേ ഓഹ് അത് നടക്കുന്ന കാര്യമല്ല അതാണ് വല്ല്യ ആഹ് അതാണ് പാട് വരുന്നെ ഓഹ് വലിയ ചടങ്ങാ ആഹ് അപ്പ ചെയ്തിട്ടക്കെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുക എങ്ങനെയാന്നുള്ളത് നോക്കാ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ആഹ് പിന്നെ അമ്മ യ്ക്ക് എന്ന എങ്ങനെ ഉണ്ട് ഇപ്പം
ഓഹ് അമ്മയ്ക്ക് യൂറിക് ആസിഡ് കൂടുതലാ ആഹ് പിന്നെ ക്രിയാറ്റെനും കൂടുതലാ അപ്പൊ അതാണ് ഇപ്പ നിൽക്കുന്ന ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ ഇത് രണ്ടുവാ യൂറിക് ആസിഡ് കൂടുതലുള്ളതിന്റെ ആയിരിക്കാം അതോ ക്രിയാറ്റിന്റെയും കൂടെ വെച്ചിട്ട് ഈ കാലിന് നീര് കേറിക്കൊള്ളുന്നുണ്ട്
ആയ്യോ ആഹ് ആഹ് ആഹ്
ഉം ഇവിടെ നിക്കാൻ പറഞ്ഞ ഇവിടെ നിക്കത്തില്ല ആളാങ്ങ് പോയി തിരിച്ച് കാരണം പപ്പ മാത്രമേ ഉള്ളൂ വീട്ടില് ഒറ്റക്കാന്നും പറഞ്ഞൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി ഉം ഞാൻ കൊണ്ട് നിർത്തിയതാ
നിർത്തിയത് ആഹ് പിന്നെ അവടെ വീട്ടിൽ ആ അച്ഛനായൊണ്ട് എന്ന ചെയ്യാല് ഒറ്റയ്ക്ക് നിക്കണ്ടേ
അതാ പപ്പയ്ക്കും ഭയങ്കര വിഷമായിരുന്നു ആഹ് അമ്മ പോരുന്നതിന് കാരണം ഈഹ് ഒറ്റയ്ക്ക് ആയി പോകില്ലേടാ ആഹ് ഒരു ഇതാ മറ്റേ ഒന്നും ഇല്ലെങ്കിലും മിണ്ടിം പറഞ്ഞും ഇരിക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് വീ വീട്ടിലോട്ട് വരുമ്പോ ഒരാള്ണ്ടല്ലോ വീട്ടില്
ആഹ് അയ്യോ അതെ അതെ അതെ
ഉം ഒറ്റക്കായി പോയി ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പിന്നെ അവ സ്ഥേ അതായിരുന്നു അവിടെ പപ്പാ പറഞ്ഞു കൊഴപ്പം ഇല്ല ഞാൻ നോക്കും എനിക്ക് നോക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എങ്കിലും പപ്പ ജോലിക്ക് പോകുന്ന സമയത്ത് എന്തോ ചെയ്യും
ആഹ് യ്യോ അതെ അതെ എന്തേലും ഒരു ആഹ് വയ്യായ്ക വന്നാല്
ആഹ് എന്താ അതും സോഡിയൊക്കെ കുറഞ്ഞു പോകന്ന് സമയൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ സോഡിയം കുറഞ്ഞ് പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഫോണെങ്കിലും എടുത്ത് വിളിക്കാൻ പറ്റണ്ടേ എനിക്ക് ഇത് പോലെ വയ്യ ആഹ് അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നൊണ്ട് ആകെ പെട്ടു പോയായിരുന്നു ഉം പിന്നെ എന്തു ആയാലും ഇപ്പൊ ഒച്ചിരിയൊക്കെ ബെറ്ററായി പക്ഷെ ആഹ് വയ്യങ്ങ് വയ്യാന്ന് വെച്ച് കഴിഞ്ഞാ അങ്ങ് ശരിക്കും വയ്യങ്ങ് അങ്ങനെ ആയി പെട്ടെന്നായിരുന്നടാ പെട്ടെന്ന് ഒരു രണ്ട് മാസം കൊണ്ട് നടന്ന സംഭവാ എത്രയും പെട്ടെന്ന് ഇങ്ങനെയായി പോയത് അത് എന്താന്നറിയാതൊരു ഷോക്കായി പോയത്
ഉം ആഹ് എന്റെ അമ്മക്ക് ഇത് തന്നെ അല്ലായിരുന്നൊ പെട്ടെന്ന് ഈ ദേഹ എല്ലാം കറത്തു പോവും എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ലിവർ സിറോസിസിന് ആരംഭാ ന്നോ പ്പോ പറയുന്നെ
പിന്നെ അത് കഴിഞ്ഞ പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ഇപ്പഴും ആഹ് സ്കിന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോത്തേനുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇരുണ്ടിരിക്കും. സ്കിന്നൊക്കെ അത് വലിയ ഇഷ്യുവാ അമ്മയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് മാതിരി എന്ന് വച്ചാ പണ്ടത്തെ ആഗ് ഒരു രൂപവേ അല്ല അതാണ് വിഷ്
കാരണം ആഹ് പണ്ട റ്റൊരൂപത്തീന്ന് മാറി വേറൊരു ഇത് വരുമ്പോ നമ്മള് മെന്റലി ഒന്ന് ഡൗൺ ആവും എ
ആഹ് അതാണ് അതാ വരുന്നേ ന്ന് വെച്ചാ അമ്മ അമ്മയ്ക്ക് കുറച്ച് കളറുണ്ടായിരുന്ന കൂ പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട് അമ്മ ഈ ഒരു പ്രായം കഴിഞ്ഞ് ക്രീമൊക്കെ യൂസ് ചെയ്യായിരുന്നു ഈ പിഗ്മെന്റേഷൻ ക്രീമും കഞ്ഞി അത് ആഹ് മൂലമാണോന്ന് എനിക്കൊരു ഡൗട്ട് ട്ടില്ല അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പ നമ്മള് തിന്നില്ലേ എപ്പോഴും നമ്മൾ തേക്കുന്ന എന്ത് സാനം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യുവല്ലോ? ന്നട്ട് അത് അത് ത്രൂ വരാനും ചാൻസുണ്ട് ഈ ലിവർ സിറോസിസും അങ്ങനെയൊക്കെ അങ്ങനെയൊരു സംഭവം ഉണ്ട് അത് ഞാൻ കേട്ടിട്ടുള്ളാ ഇനി അങ്ങനെ വല്ലം വന്നതാണോ അതും അറിയത്തില്ല അതോല്ല ഫുഡിന്റെ ആണോ അതുവറിയ
ആഹ് എടാ അതൊരിടക്ക് ഇത്ണ്ടായിരുന്നല്ലോ ആരാണ്ട്ര് ഒരു ഇത് ക്രീം ഇറങ്ങി ഇത് ഏഹ് ഭയങ്കര വിവാദവായി ഓഹ് ന്യൂസിലൊക്കെ വന്നായിരുന്നല്ലോ ആത് അത് ഉപയോഗിച്ചവർക്ക് മാത്രവാണ് ഈ ലിവർ സിറോസിസ് വന്നതെന്ന് പറഞ്ഞ്ട്ട് ഭയങ്കര ട്രെൻ്റിങ്
ട്രെൻഡിങ് ഉണ്ട് ആഹ് ഞ്ഞി അത് വല്ലാം ഉപയോഗിച്ചതാ അതന്നെ കുറിച്ച് ൻ കറക്റ്റ് അറിയത്തില്ല. ഞ്ഞി അത് വല്ലതും തേച്ചതാണോന്ന്ഇനി അറിയത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ഒരു പ്രായം കഴിയുമ്പോ അങ്ങനത്തെയുള്ള വിഷയം വരുവല്ലോ? നമുക്ക് എല്ലാം ഈ പൗഡർ പോലും നമ്മള് തേക്കുന്ന നമ്മളെ സ്കിന്നി പോവും എന്നാ പറയുന്നെ പിഞ്ഞി നമ്മളന്തൊ ക്കെയാണോ യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മള് വിചാരിക്കും ഈ ആഹാരം മൂലം ഉണ്ടാവുന്നത് വെറുതെയാ ഇതെല്ലാം ഈ സ്കിന്നിലിങ്ങനെ അഴിഞ്ഞിട്ട് അത് നമ്മളെ ശരീരത്തിനെ ബാധിക്കും ഇതാണ് ഏറ്റവും വലിയ വരുന്ന പ്രശ്നം ആഹ് ഇപ്പൊ കൊഴപ്പന്നൂല്ല പക്ഷെ ഫോട്ടോ എടുക്കുമ്പോ എല്ലാരും ചോയ്ക്കും എന്നാ പറ്റിയതാ? മെലിഞ്ഞു പോയി അമ്മേ അപ്പടി നല്ല വെയിറ്റുണ്ട ഞങ്ങളൊക്കെ നല്ല വെയിറ്റ്ഉള്ള ആൾക്കാരാ നല്ല വണ്ണ ഉള്ളേ ഒരു പാരമ്പര്യള്ളവർക്ക് പോകുന്ന ഒരു ആൾക്കാരാ ഞങ്ങള് ക്ഷീണിച്ചും പോയി ഇപ്പൊ വണ്ണം വെക്കാൻ പറ്റത്തൂല്ല വണ്ണം വെച്ചാൽ ഈ ഫാറ്റി ലിവർ ഉള്ള കാരണം പ്രശ്നവാ ആഹ് അങ്ങനത്തൊരു ഇഷ്യൂ കൊണ്ടുള്ളതാണ് വെയിറ്റ് എപ്പഴും ഇങ്ങനെ ഒരു മാനേജ് ചെയ്ത് വെക്കേണ്ടി വരും ആഹ് ഡൈറ്റ് ഉണ്ട് ആഹ് ഡൈ ഒരു വട്ടം എഗ്ഡായിട്ട് മാത്രേ ഉള്ളായിരുന്ന് മുട്ട മാത്രം കഴിച്ചായിരുന്നു ഡോക്ടർമാ ആദ്യമേ പറഞ്ഞു അതപ്പം അതിന്റെ എത്രയോ ഇത് ശതം പോയിന്റ് ഉണ്ടല്ലോ ഈ ലിവറിന്റെ ഇത്രേം കുറയുന്നതിന്റെ അപ്പൊ അത് അത്ര പോയിന്റ് കുറഞ്ഞ് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു ഇനി ഇഷ്ടമുള്ളത് എന്ത് വേണ അരിയാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും വല്യേ ഇശ്യൂ അത് കഴിച്ചാ നമുക്ക് ഈ എല്ലാർക്കും ഉണ്ടെന്നാ പറയുന്നത് ഒരു ശതമാനംഒക്കെ ഈ ലിവർസ് ഈ ഫാറ്റി ലിവർ പക്ഷെ ചിലവർക്ക് അത്ങ്ങ് വാങ്ങ നിന്നങ്ങ് കൂടും പിന്നെ ഈ എ
അല്ല അതീ ഒരു ഫാ റ്റീ ലിവറിന്റെ പ്രശ്നം വന്ന് കഴിഞ്ഞാ ആഹ് അത് അതിന് കാരണമാവുന്ന ഒരു ഭക്ഷണോന്ന് പറച്ച് കഴിഞ്ഞാ അതൊരു ഒരു ശതമാനം ആയാ പോലും അത് കഴിക്കുന്നത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കും
മാ അതന്നെ പ്രശ്നം അത് ന്നെ ഫുഡ് ഇപ്പൾ ഞങ്ങളൊക്കെ വീട്ടിൽ പോയിന്നാൽ ഇപ്പോ എന്തങ്കിലൊക്കെ മേടിക്കുമ്പോൾ അമ്മയും ചെറുതായിട്ട് കഴിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അമ്മക്ക് വെയിറ്റ് അറുപതിന്റെ ഉള്ളിലേ നിൽക്കാവുള്ള അതീ കൂടി കഴിഞ്ഞാൽ പ്രശ്നമാ അമ്പ ത്തിയാറ് അമ്പത്തിയഞ്ച് നുള്ളിലെ പാടുള്ളു വേറ്റ് അതീ കൂടുതൽ പാടില്ല. പാടന്ന് വെച്ചാൽ ലിവറിനെ ബാധിക്കും. ലിവർ നമ്മള് വെയിറ്റ് കൂടുന്നതനുസരിച്ച് വീർക്കുവാണവടെ അങ്ങനത്തെരു ഇഷ്യൂ ട്ടിള്ള കാരണം വലിയ പാട. ഇപ്പം ഇങ്ങോട്ടൊന്നും അങ്ങനെ വരവില്ല ഞാനപ്പോഴും അങ്ങോട്ട് പോയി അതുകൊണ്ട് കാണുന്ന
അങ്ങനെ ഓ ഇങ്ങോട്ടങ്ങനെ ആഹ് ഒരുപാടായി ലാസ്റ്റ് എപ്പഴാണോ എപ്പഴോ വന്നായിരുന്നു അത്കഴിഞ്ഞ്പിന്നെ വന്നിട്ടില്ല. ആഹ് പിന്നെ വണ്ടി ഇല്ല അച്ഛൻ ആക്സിഡന്റ് ആയിരുന്നല്ലോ അത വണ്ടിയൊക്കെ ആഹ് കൊണ്ട് കൊടുത്തു മറ്റേ- അവൻ്റെ അനിയത്തിടെ ഹസ്ബൻ്റെ വീട്ടിൽ കൊണ്ടോയി അവരെ എടുത്തോണ്ട് പോയി വണ്ടി- അത് അതുകൊണ്ട് ഇപ്പോ എവിടെ പോയാലും ഒന്നേ ഓട്ടോയ്ക്കാ പോകുന്ന അല്ലേ പിന്നെ ബസ് ട്രെയിൻ ആശ്രയം. അങ്ങനെയൊക്കെ അതുകൊണ്ട് യാത്രയൊന്നും അങ്ങനെ ഇല്ല- പിന്നെ ഞങ്ങൾ ചെല്ലുമ്പം പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ എന്തേങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ലാ അങ്ങനെ ഒരു പോക്കില്ല. എല്ലെ പിന്നെ ഞാൻ ഈ വണ്ടിയൊക്കെ പഠിച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നീ അവരെ കൂടെ കൊണ്ടോവണം അതെ നടക്കു ഉള്ളൂ-
ആഹ് വണ്ടി അപ്പൊ റെഡിയാക്കി കിട്ടിയില്ലേ ഇതരെയിട്ട്?
അല്ല വണ്ടി റെഡിയാക്കി കിട്ടി അത് പക്ഷെ കൊണ്ടുപോയി മറ്റേഈ ഈ ഇ ഇവടെ ഹസ്ബൻഡിന്റെ ആഹ് മറ്റേ ഇതുണ്ട് അമ്മാവന്മാരുണ്ട് അപ്പ അവിടെ അപ്പം കൊച്ചച്ചന്മാരും അ്മ്മാവൻമാര ണ്ടണ്ട് അപ്പൊ അവര് വന്ന് കൊണ്ടുപോയി അത് ഓടിച്ചോണം കൊണ്ടോയി അവിടെ ഇട്ടേക്കുവാ അപ്പൊ വണ്ടിയൊന്ന് ആഹ് ഇടിച്ച കാരണം അച്ചന് ഈ വണ്ടി ഓടിക്കുമ്പോത്തേൻ- ഈ തപ്പല തപ്പലന്ന് വെച്ചാ ഒരു ഒരു എതിരെന്ന് പെട്ടെന്ന് ഒരു വണ്ടി വന്ന് കഴിഞ്ഞാല് നമ്മള് പറയണം നിർത്താൻ അങ്ങനത്തെ ഒരു സി